ഹലോ
ക്കാം പറഞ്ഞോ ആ സുഖം
ഉം ചായൊക്കെ കുടി സുഖാണ് സുഖാണ് ചായൊക്കെ കുടി
ആഹ് ചായ കുടിച്ച്
ഉം
അവിടെ എന്തൊണ്ട് വിശേഷം സ്പെഷ്യലൊന്ന് സ്പെഷ്യൽ ഇന്ന് ഇന്ന് എറ ച്ചിയായിരുന്നു
ആ ആഹ് ഓക്കെ ഞാ റാഴ്ച്ചയായിട്ട് വെച്ചതാണോ അതോ ആയിട്ടാണോ
അല്ല അല്ലാതെ വെ ച്ചതാ ഉംഉം ആ അല്ലാതെ വെച്ചതാ കേക്കുന്നില്ലേ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് അവ്ടെ മഴയ
പിന്നെ ആഹ് ആ മഴയുണ്ട്. രാവിലെ ക്കെ മഴയായിരുന്നു ആ മഴ രാവിലെയൊക്കെ മഴയായിരുന്നു ഇ പ്പ ഇല്ല
ആണല്ലേ ആഹ് ഇവിടെ ഇപ്പം രാവിലെ ചെറുതായിട്ടൊന്ന് പെയ്ത് പിന്നെ അതിനു ശേഷം വെയ് ലായിരുന്നു ഇനിയിപ്പം നാളെ സ്കൂൾ തൊറക്കുന്നത് കൊണ്ടാണോന്ന് അറിയത്തില്ല ഇനിയിപ്പ
ആഹ് ഹ്
പിന്നെ നാളെ സ്കൂളൊക്കെ തുറക്കുവല്ലേ കുട്ടികള്ക്ക് അ
ആഹ് മോ മോനുണ്ട് അവൻ ആഹ് ആ ആഹ് എല്ലാ എടുത്ത് എല്ലാ എടുത്ത് ന്നെലപ്പോഴ എല്ലാം പിന്നെ എടുത്ത് അവിടെ
ക്കെ മടിയായിരിക്കും അല്ലേ
ആഹ് ഇത്രയും ദിവസം വെക്കേഷൻ എല്ലായിരുന്നു
ആഹ് വെക്കേഷന ഒക്കെ എവിടെലൊക്കെ പോയോ
ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് എവിടയും പോയതൊന്നും ഇല്ല ഇക്കാക്ക് ഓട്ടം കാര്യങ്ങളൊക്കെ ഉള്ള ണ്ട് പിന്നെ സമയവും കിട്ടീല്ല ഉം ആഹ് ഇക്ക ഫ്രീയല്ലായിരുന്നു
ഉം ഉം
ഉം
പിന്നെ എന്താണ് വിശേഷം പിന്നെ ആ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ വീട്ടില് ഞാന് വെക്കേഷനായിട്ടെങ്ങും പോയിട്ടില്ലായിരുന്നു ഒരു സിനിമ കാണാൻ പോയി എന്നിട്ട് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഇവിടെ വെക്കേഷനായിട്ട് പോ ചൂടൊ ക്കെല്ലായിരുന്നോ കാലാവസ് ഭയങ്കരം ഇതായിട്ട് ഇപ്രാവശ്യം ഭയ് ഉം ഭയങ്കര ചൂടൊക്കെ പ്പ നമു ഭയങ്കര ബുദ്ധിമുട്ട പുറത്തോട്ടൊക്കെ ഇറങ്ങനെ പറ്റുന്നില്ലായിരുന്നല്ലോ അങ്ങനെ വന്നപ്പോ പിന്നെ അധികം പുറത്തുള്ള യാത്രയൊക്കെ കുറവായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ പനിയൊക്കെ പിടിച്ചു അപ്പൊ അത് കഴിഞ്ഞ അപ്പം പിന്നെ അങ്ങനായിരുന്നു പിന്നെ പിന്നെ പോവുന്നാഴ് എവിടെ അങ്ങനെ പോയൊന്നും ഇല്ല ട്രാവൽ ചെയ്യാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടായി പിന്നെ അതുകൊണ്ട് എങ്ങും വെക്കേഷ പോയില്ല പിന്നീപ്പം നാളെ ഇനി സ്കൂള് തുറക്കുന്നത് കൊണ്ട് അതിന്റെ തെര ക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ
ആ അതെ സ്കൂളില് ഞാനും പോന്നോണ്ട്
സ്കൂ സ്കൂളിൽ പോവുന്നുണ്ട്
മ് ആ സ്കൂളിൽ പോന്നുണ്ട് വണ്ടി ഉണ്ട് ഇകായ്ക്ക അപ്പ അയിന്റെ കൂട്ടത്തി ആ സ്കൂൾ ഓട്ടോ ഒക്കെ കായക്ക അങ്ങനെ സ്കൂളോട്ടം ഉണ്ട് ഇക്കായ് ക്ക് വണ്ടി ബസ്സുണ്ട് അന്നേരം ഞാനും കൂടെ പോകവും
ഒണ്ടല്ലേ ആ അപ്പം എല്ലാരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഹാപ്പിയായിട്ടൊക്കെ ആയിരിക്കും വരുന്നതല്ലേ
ആ ചെലര് അതെ അതെ കുഞ്ഞു പിള്ളരാ ഭയങ്കര പാട് അവര് കരച്ചിലൊക്കെയായിരിക്കും കുറച്ചു ദിവസം പിടി ഒക്കെ ആണെങ്കിൽവരാൻ ആ പുതുതായിട്ട് ചേർക്കുന്ന പിള്ളോരൊക്കെ കര ബഹളവാ അവരെ കൊറച്ച് നാള് ബുദ്ധിമുട്ടായിരിക്കും മ്
ആാാ അത് ശരിയാണ് കുഞ്ഞുങ്ങൾ ഒന്നാത് ഈ വെക്കേഷന നായിരുന്നത്കൊണ്ട് എല്ലാരും രാവി എഴുന്നേക്കാനും ബുദ്ധിമുട്ടായിട്ട് രാവിലെ പിടിച്ച് എഴുന്നേപ്പിച്ചോ
ആ ഒരു സമയാവും അതെ വീട്ടിലെ ജോലിയും പിള്ളോരേ മ് ആ പോയ ആ രണ്ടു മാസം പോയതറിഞ്ഞതേ ഇല്ല അതെ അതെ അല്ല രണ്ടു മാസം ഇവമാരെ വെക്കേഷൻ പെട്ടെന്ന് തീർന്നെന്ന് പറയുവാ.
ആഹ അതെ അതെ രണ്ടു മാസം വേഗം കഴിഞ്ഞു ഹ ഹ വെക്കേഷൻ ആയത് മാത്രം ഓർമ്മയുണ്ട് സ്കൂൾ അട അത് ഓർമ്മയുണ്ട്. പിന്നെ ഇതാന്ന് പറഞ്ഞപോലെ സ്കൂളും തുറന്നു ഇനിയിപ്പം പുതിയ പുതിയ ക്ലാസ്സുകള് അങ്ങനെ ഉം അതെ ഹ ഹ അപ്പൊ എല്ലാരും അങ്ങനൊക്കെ ആയിട്ട് ഇരിക്കുന്നല്ലേ ടീച്ചർമാരും കുട്ടികളും ഹു ഹു ഇനിയിപ്പം പുതിയ രീതി എങ്ങനെയൊക്കൊയിയിരിക്കും പഠിപ്പിക്കുന്നത് നേരത്തെ ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെന്നും അല്ലല്ലോ ക്ലാസ്സുകളൊക്കെ നേരത്തെ തുടങ്ങി പഠിപ്പിക്കുന്നൊക്കെ അത് നേരാ
ആ ആ എല്ലാം ഇപ്പൊ ഗവൺമെന്റ് സ്കൂളില് എല്ലാം മാറ്റമുണ്ട് അതെ ആണ് ആണ് ടെസ്റ്റൊക്കെ ഇപ്പൊ നേരത്തെ കിട്ടെയും ചെയ്യല്ലോ
ആ അതുകൊണ്ട് പിന്നെ പിള്ളാർക്ക് നല്ല സൗകര്യരിക്കും പഠിക്കാനുവൊക്കെ സൗകര്യരിക്കും കുട്ടികൾ ക്ക്
ആഹ് ആഹ് ആ ഇപ്പം പിന്നെ പഴെ പോലെ സ്രിക്ക്റ്റ് അല്ലല്ലോ പിള്ളാര് പഠിപ്പിക്കും ടീച്ചർമാർക്ക് അടിക്കാനൊക്കെ ആഹ്
വ് ആ അടിക്കാനൊന്നും പറ്റത്തൊന്നുല്ല പിന്നെ അത് അതൊക്ക പിള്ളാർക്കാണെങ്കിൽ ഒരു പേടിയും ഭയൊന്നും കാണത്തില്ല എല്ലാരും ഭയങ്കര എൻ ജോയ് ചെയ്ത് ഹ ഹ അങ്ങനത്തെ ഒരു മൈന്റാകുവല്ലോ കുട്ടികക്കൊക്കെ അപ്പോ പിന്നെ പണ്ടത്തെപോലൊന്നും അല്ലല്ലോ ഇപ്പോ ണ്ടെ ആൻവേസരി ഒക്കെ
ക്കുമ്പളര്ന്നല്ലോ ആഹ്
പിന്നെ ടീച്ചേഴ്സിന്റെ അടി വടി ചൂരൽ വട് ടി കാണുമ്പോലെ നമ്മൾ പേടിയാണ് ഇപ്പോ പിള്ളാരോടൊക്കെ ഭയങ്കര കൂളായിട്ടല്ലേ ടീച്ചേഴ്സൊക്കെ നല്ലഇതാട്ട് നിൽക്കും പിന്നെ ഫയങ്കര പ്രോഗ്രാമുകളും എന്തൊക്കെ ഉം ഇപ്പൊ പലതരം പ്രോഗ്രാമുകളല്ലേ സ്കൂളുകളില് ണ്ടക്കെ ആനിവേഴ്സറിയൊക്കെ വരണം ഒരു ഡാൻ സും ഒക്കെ നടത്ത ഇപ്പൊ പിന്നെ എന്തെങ്കിലൊക്കെ പ്രോഗ്രാം നടത്തി പിന്നെ പിള്ളാർക്ക് പലപല ആഹ് എന്തെങ്കിലുമൊക്കെ കാര്യം ഓരോന്നൊക്കെ ക്ലാസ്സ്‌കളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ച് കുട്ടികൾക്ക് നല്ലൊരു ഡാൻസ് പഠിപ്പിക്കാ എന്തോ
ആനാണ് പിള്ളോരെയൊക്കെ അല്ല പ്രവേശനോത്സവം പറ്റ് പാട്ട് തുടങ്ങുവല്ലയോ ഇന്ന് സ്കൂളില് നാളെ തന്നെ കാണാം പല പല
ആഹ് അതെ അതെ നാളെ ഇനം പലതരം കൊടകള് ഒക്കെ ഇട്ടാണ്ട് എല്ലാരും അതൊക്കെ കാണുമ്പോ നമുക്ക് ഒരു കൊതിയ പണ്ടത്തെ നമ്മള് പോകുന്നൊക്കെ പ പണ്ടൊക്കെ സ്കൂൾ തുറക്കുന്നടം വരെ നമ്മൾക്ക് സ് സ്കൂള് തുറക്കണേ തുറക്കണേ എന്നായിരുന്നു സ്കൂള് തുറന്നയുമ്പോൾ പിന്നെ തുറക്കരുതേ അടച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഇതായിരിക്കും മഴയും സ്കൂളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ മഴ മഴയോട് മഴയായിരിക്കും ഹ്മ്മ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പോഴായിരിക്കും അടുത്ത മഴ പിന്നെ അത് നനഞ്ഞ് പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്കിന് അന്നൊക്കെ രസ വായിരുന്നു പിന്നെ കളിക്കാനൊക്കെ ഓടുമായിരുന്നു ഇപ്പം പിന്നെ കുട്ടികളൊന്നും കളിക്കാനൊന്നും പുറത്തോട്ടൊന്നും. പോവൊന്നുമില്ലല്ലോ
ഇല്ല ഇല്ല എല്ലാർക്കും ടിവിയും മൊബൈലും മതി ഉം അവര് വീടുകളിലും ഇപ്പൊ എന്തോ കളിയാ അവര് മൊബൈലും ടിവിയും ആയിട്ടിരിക്കുവല്ലേ ഉം പിന്നെ ഇച്ചിരി നേരല്ലേ കളിക്കത്തുള്ളൂ മുറ്റത്തൊക്കെ. ആണ് അല്ല ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെയ നമ്മള് വളർന്ന പോലെ.
ആഹ് അതെ അതെ അന്നൊക്കെയന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഫോണൊന്നും ഇല്ലല്ലോ. അന്ന് എല്ലാരും കൂടെ. വെക്കേഷൻ ആകുമ്പോ എല്ലാവരോടും കൂടുന്നു കളി. ക്കുന്നു ഒരു അവധി ദിവസം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട എല്ലാവരും കൂടെ കളിക്കാനുള്ള ഒരു രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയാൽ പിന്നെ വൈകുന്നേ രായിരിക്കും വീ ട്ടീ കേറുന്നെ
അതെ അതെ ആ ഒരു കാലഘട്ടക്കൊ പോയി അതെ അതെ ഇപ്പൊ പിള്ളേർക്ക് കളികള പോലും മര്യാദി ക്കറിയ ത്തില്ല ഏതൊക്കെ കളികളാന്നു പോലും ഗെയിം അതെ
കളിച്ച് ആ ഒരിതാണ് കു കുട്ടികളെല്ലാവരും നോക്കുന്നു ക്കുന്നത് ആർ അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ അങ്ങന്നും കുറവാണ് എന്തോ ഹലോ
പിള്ളേരുടെ മൈൻഡ് അത് കണക്ക് ഹലോ കേൾക്കു ന്നില്ലേ
ക്കുന്നുണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഉം
ആ പിള്ളേരുടെ മൈന്റും മാറിയന്ന് പറയവാ.
ആഹ് ഉണ്ടണ്ട് പറഞ്ഞോ കേൾക്കുന്നുണ്ട്. ആ ഉം അതെ അതെ എല്ലാവർ ക്കും ഫോൺ ഇപ്പം കൊച്ചു കുഞ്ഞുങ്ങള് തൊട്ട് - എല്ലാർക്കും ഫോണിന്റെ കാര്യങ്ങളും അറിയാം. പണ്ടൊക്കെ നമ്മൾക്കൊക്കെ ഫോൺ എന്താന്ന്പോലും അറിയാത്ത പോലും അറിയാത്ത ഒരിതായിരുന്നു ഇപ്പം പിന്നെ എല്ലാടെ കയ്യിലും- കുഞ്ഞുങ്ങളുടെ കൊറോണയൊക്കെ കഴിഞ്ഞതോട് കൂടി പിന്നെ- ഫോണുകളായി പണ്ടൊക്കെ ഓൻലൈൻ ക്ലാസ് ഒന്നൊന്നും നമുക്ക് അറിയതുപോലും ഇല്ല
ഇല്ല ഫോണ് പോലും നമ്മുടെ കിട്ടുന്നത് എപ്പഴ
അതെ അതെ കോളേജൊക്കെ ആയ എല്ലാരും നമ്മുടെയൊക്കെ കാലത്തൊക്ക ഫോണൊക്കെ- കൈ കിട്ടാൻ തുടങ്ങിയത് പിന്നെ എന്തുവാ പിന്നെ ഇപ്പ എല്ലാർക്കും എന്താ കൊച്ചിലെ മുതലേ സ്കൂളുകളിലാണെലും ഫുള്ള് ഫോൺ കാണിച്ച ഫോണി പലതരമായി- ഡിപി ഇട്ട് നിയമപരമായിട്ട് എല്ലാം കാണിച്ചു കൊടുത്ത് അതുകൊണ്ട് - കുഞ്ഞുങ്ങൾക്ക് എല്ലാം അത്യാവശ്യം ഫോണിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് പിന്നെ വീട്ടിൽ വന്നാലും- ഫുള്ള് ഫോണിലല്ലേ കളി പുറത്തോന്നും ഇറങ് -
അതെ ഇല്ല ഇല്ല പിന്നെ അവരിപ്പ സ്കൂള് തുറന്ന ഉച്ചകഴിഞ്ഞാൽ അവർ ബിസി ആകുമല്ലോ ട്യൂഷനും പോകും മദറസേയിലും അങ്ങനെയൊക്കെ പോകും പിന്നെ അവർക്ക്
അതെ അതെ ആ ട്യൂഷനും ഉം ട്യൂഷൻ കഴിഞ്ഞാ പിന്നെ അതിന്റെ തിര കാര്യങ്ങളും ഒക്കെ ആവും പിന്നെ ഒന്ന് റെസ്റ്റ് ആവാ.
അതെ അതെ. അത് പിള്ളാർക്ക് പിന്നെ സമയമില്ല മര്യാദയ്ക്ക് ഭ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. വെപ്രാളം പിടിച്ച് ഓടുവല്ലേ രാവിലെ ആ വണ്ടി വരുമെന്ന് പറഞ്ഞ് അവര് രാവിലെ സ്കൂളി പോകവാണെങ്കിൽ അത്രയും സമയം കിട് ആ ബസിനൊക്കെ പോകുന്ന പിള്ളേർക്ക് രാവിലെ എണീറ്റ് റെഡി ആയി നിൽക്കണ്ടേ.
ആഹ് രാവിലെ അതാ ബസ്സിനൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ രാവിലെ ഇറങ്ങണം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരുപാട് താമസിച്ചായിരിക്കും വീട്ടിൽ വരുന്നത് പിന്നെ ട്യൂഷ കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കി പിന്നെ അതായി പിന്നെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് കിടക്കുന്ന ഒരു സമയാവും അങ്ങനാ അങ്ങനെ ഒരു കാല പണ്ട അപ്പ പിന്നെ നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
ആ ഇപ്പൊ പിന്നെ എല്ലാരും വലിയ വല്യ സ്കൂളുകളിലല്ലേ ഇവിടെന്ന്
ആ അതെ അതെ അന്നൊക്കെ നടന്നൊക്കെ പോകുമ്പോ ഒരു പ്രത്യേക രസക പോകുന്നു. അതെ അതെ ഇപ്പം പിന്നെ എല്ലാരും വല്യ വല്യ സ്കൂളുകളിലോട്ടൊക്കെ ആക്കി. അതെ എല്ലാരും ഒരുമ ഇപ്പം ആ നല്ല സ്കൂള് വന്നു. അങ്ങനെ കൊണ് അങ്ങനെ അങ്ങനെങ്ങ് വീടും ദൂരെ ദൂരെ ഇടും മ്മ്.
ഉം ഉം
എല്ലാരും അങ്ങനെയൊക്കെ ആയ ഒരു കാലം. ചായൊക്കെ അപ്പൊ കുടിച്ച് ഇരിക്കയാണല്ലേ.
ആ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുവാ.
ആ. അതെ അതെ മ്മ് പിന്നെ ഇവിട ഇപ്പൊ കാലാവസ്ഥ ചെറുതായി മാറിത്തുടങ്ങി ഇനിപ്പോ മഴ ക്കെ ആവാർ
ആ ആ രാത്രിയാകുമ്പോ മഴയാ രാത്രിയാ ഇന്ന് ഇവിടെ മഴയാ ഇവിടെ രാവിലെ മ്മ് മഴയാ ഇച്ചിരി സമയം തോർനിക്ക്. ആ മെനഞ്ഞാന്നൊക്കെ ഭയങ്കര മഴയാ ഉം മഴ മെനഞ്ഞന്നൊക്കെ നല്ല മഴയാർന്നു ആഹ ശരി ശരി ശരി
ആഹ ശരി ശരി
ആഹ